തെരക്കിലൊന്നും അല്ല പറഞ്ഞോളു.
അതെയാഹ് എന്തൊക്കെയാ അവിടുത്തെ വിശേഷം.
വിശേഷം മഴയിണ്ടായിരുന്നു ഇപ്പൊ മഴയൊന്നുല്ല നല്ല കാലാവ സ്ഥയാണ് തുണി കഴുകാൻ ഇട്ടിണ്ട്. കഴുകണം വീട്ടിലിപ്പ വേറെ ആരുല്ല.
തനിച്ചാണോ
ആ ആ ഇവിടെ ഞങ്ങളടെ പള്ളിയില് ചെറിയൊരു പെരുന്നാള് നടക്കുവ അപ്പൊ.. എന്റെ മോളും മോളും അമ്മയും ഏഹ് കൂടെ പള്ളിപ്പോയി. ഇനി വരുമ്പോ ഇത്തിരി താമസിക്കും. എന്റെടെ കുഞ്ഞു വാവയിണ്ട് അപ്പൊ ഞാൻ വീട്ടിത്തന്നെ. അവയ്ക്ക് ആഹാരം കൊടുക്കണല്ലോ അപ്പൊ ഞാൻ വീട്ടി തന്നെ ഇരിക്കുവ പിന്നെ വീട്ടില് കൊറച്ച് പണികളൊക്കെ ഇണ്ടായിരുന്നു.
ഉം ഹ് ആഹ് ഇവിടെ ഇന്ന് മഴയില്ല ഇന്ന് ചെറിയൊരു കാലാവസ്ഥയുടെ ഇതെണ്ട് മറ്റേ വെൾ വെളിച്ചോല്ല എന്ന മഴയില്ല അങ്ങനത്തൊരു കാലാവസ് ഇനിയിപ്പ വരണണ്ട് നല്ല കറുത്ത് ഇരണ്ട്മൂടി വരണെണ്ട് വൈന്നേര തേരിക്കും വൈന്നേരത്തേക്ക് നല്ല മഴ വരണെണ്ട്.
അവിടെ നല്ല മഴ എണ്ടാരുന്നോ?
എ ഇല്ല ഇന്ന് തീരെ മഴ പെയ്തിട്ടില്ല ഇപ്പൊ നല്ല ഇരുണ്ട്.. ത്തി വരുന്നെണ്ട് വൈന്നാര്ത്ത്ക്കെക്കാരം മഴ ചിലപ്പോ മഴ പെയ്യാറേ
ഈ വാർത്തകളിലൊക്കെ കേക്കാം ചെല പ്രദേശങ്ങളിലൊക്കെ ഈ ചുമന്ന ഇത് മഞ്ഞ ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഏഹ് അവധിയൊക്കെ കൊടുത്തൂന്നൊക്കെ പറയും ഞങ്ങക്ക് അങ്ങനെ പ്രശ്നോന്നും ഇവിടെയില്ലാ
ആഹ് ഇവിടെ ഇതുവരെ ലീവ് അവധി കിട്ടിയട്ടില്ല.
ആഹ് ഇവിടാവശ്യത്തിന് വെയിലുണ്ട് ആവശ്യത്തിന് മഴയുണ്ട് എല്ലാ ആവശ്യത്തിന് ആവശ്യത്തിന്.
ആഹ് ഇപ്പൊ ഒരാഴ്ച്ച മുന്നേ നല്ല വെയില് കിട്ടി ഇവിടെ.
ആഹ് ഇവിടെ പ്രശ്നോന്ന്.. പറയാൻ വേണ്ടി ഒള്ളത് ഞങ്ങളൊക്കെ ഈ തീരപ്രദേശത്ത് താമസിക്കുന്നോണ്ടേ ആഹ് അച്ഛൻ ഇവിടെ കടലില് പോവും.
ആഹ്
ഇപ്പൊ കടലില് പോവാൻ പറ്റുന്നില്ല ഈയത് ആഹ് കൽ പോവാൻ പറ്റാത്തത് അവിടെന്ന്. പറഞ്ഞു കടലിൽ ആരും പോവ രുത് പോയി എന്തെങ്കിലും പറ്റ.. ത്തിയ പോലും അവിടെന്നാരും നോക്കത്തൊന്നുവില്ല അങ്ങനെ പറഞ്ഞ് മീനും കിട്ടാനില്ല മീൻ കിട്ടാത്തോണ്ട് ചോറു എറങ്ങുന്നില്ല.
അങ്ങക്ക് ഡൈ എന്താ ദിവസം മീനാഹാരം.
ആഹ് ഞങ്ങക്ക് ദിവസം മീനുണ്ട് ഞായറാഴ്ച മാത്രം ഇറച്ചി വാങ്ങും ഞായറാഴ്ച.. ച്ച പള്ളീ പോയിട്ട് വരുമ്പോ എറ ത്തി വാങ്ങിച്ചോണ്ട് വരും. അങ്ങനെ ബാക്കി എല്ലാ ദിവസവും ഞങ്ങള് മീൻ വെക്കും.
ആഹ് ഇങ്ങക്ക് നല്ല ആഹ് കേടൊന്നും ഇല്ലാത്ത നല്ല മീനാകാരം കിട്ടാലേ.
നല്ല മീൻ കിട്ടും നല്ല ചൂരൊക്കെ വാങ്ങി. ച്ചോണ്ട് വന്ന് അച്ചാറിടും ചൂരേക്കെന്ന് വെച്ചാ ആ ഒരു സമയ ത് ചൂര കിട്ടുന്ന സമയത്ത് വലിയ ചൂര നോക്കി വാങ്ങിച്ച് കൊണ്ട് അച്ചാറിടും. നല്ല വെയിലുള്ള സമയത്ത് നെത്തോലി കൊണ്ട് ഒണക്കി അത് പൊടിച്ചു വെക്കും.
ആഹ് ഞങ്ങ‌ക്കിവിടേ അങ്ങന ത്തെ കിട്ടാന് ഞങ്ങൾ ഇങ്ങനെ പോയി കടൽ തീരത്ത് പോയി വാങ്ങന്നെ വേണ്ടിവരും.
അയ്യ ഞങ്ങക്ക് അങ്ങനെ പോയി വാങ്ങണ്ട കടലിവിട അടുത്താണ് പിന്ന ആഹ് ച്ച പോകുന്നുണ്ട് പോയിട്ട് വരുമ്പോ മീൻ കൊണ്ടു വരും ഞങ്ങക്കങ്ങനെ മീനിന് പൈസ കൊടുക്കണ്ട.
പൈസ കൊടുക്കണ്ടെലെയാ ആഹ്. അതല്ലേ ഞങ്ങക്ക് ഇങ്ങനെ വണ്ടിക്കാരിങ്ങനെയേ വീടിന്റെ രാവിലെ ഇങ്ങനെ വരും അപ്പൊ അവരുടെ കയ്യീന്ന് വാങ്ങണം. അപ്പൊ നമ്മള് നല്ലതാണെങ്കി വാങ്ങും അല്ലെങ്കി അങ്ങനെ എന്താ വാങ്ങാറൂല്ല. പക്ഷെ ഇതുപോലെ മീനെന്തെങ്കിലുവൊക്കെ വേണം എന്നാലെ ചോറ് കഴിച്ചാലിട്ട പോവുള്ളൂ അല്ലെങ്കി അവിടെണ്ടാവും വെച്ചത് അങ്ങനന്നെ
ആഹ് ഞങ്ങൾക്ക് മീന് നിർബന്താ പിന്നെ എനിക്ക് മീന് വേണൊന്നില്ല ഞാാനൊരു.. ചമ്മന്തി ഒണ്ടെങ്കി പോലും ഞാൻ ചോറ് കഴിക്കും. എനിക്ക് അങ്ങനെ മീനിനോടധികം താൽപര്യൊന്നുവില്ല.
അതന്നെ ആഹ്
പക്ഷെ അച്ഛനും അമ്മയ്ക്ക് മീനും വേണം മീന ഇല്ലെങ്കിൽ അവർക്ക് ച്ചോറും പക്ഷെ
ഇൻക്കും അങ്ങനെന്നെണ് മീൻ വേണം മീനും എർച്ചി ഒക്കെ വേണം ന്നാ തന്നെ ചോർന്നാ പോവള്ളൂ മ്
ആഹ് പിന്നെ വീട്ടിലെ മക്കളൊക്കെ
മക്കള് ഇതാ കളിക്കാണൂ അതാ ഉള്ള്ക്ക് ക്കെറാനായി ബാങ്ക് കൊടുക്കാനായാലോ ഇപ്പൊ കേറും സ്കൂൾട്ട് വന്ന അങ്ങനെ ചായെ കുടിച്ച് കളിക്കാൻ പോയിക്കാ കൊർച്ചേരം കളിക്കട്ടെന്ന് പറിം ഇന്നിട്ടേ പിന്നെ എഴുതലും പടിക്കലും ഇല്ല ഇപ്പൊ ട്യൂഷനൊന്നും ഇല്ല ഇപ്പൊ ഞാൻ തന്നെ പഠിപ്പിച്ച് കൊടുക്കും ഇപ്പൊ ഇനി താ ബാങ്ക്കൊട്ത്ത് നിസ്കാരം കയ്യുണോട്കൂടെ എഴുതലും പഠിക്കലൊക്കെ തെര് ക്കാവും അപ്പൊ പിന്നെ തെര്ക്ക് പോവും ഇപ്പൊ ഒന്ന് കൊർച്ച് ഫ്രീ ആയിട്ട് ഇരിക്ക ഉം
എന്റെ ആള് എന്റെ മോളെ പള്ളി കൊണ്ടുപോയെക്കുവാ ഇനിവന്നിട്ട് വേണം ഇരുത്തി പഠിപ്പിക്കാ വരുമ്പോ തന്ന എട്ട് മണിയാകും
ആഹ് രാത്രിയാവോ ശെരി
ആ ചോറ് കഴിക്കാൻ വേണ്ടി ഒരു മണിക്കൂറ് പഠിക്കാൻ വേണ്ടി അടുത്ത സമയം നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഹിന്ദി പഠിച്ചു തുടങ്ങിയത് മൂന്നാം ക്ലാസ്സില് വെച്ചാണ് മൂന്നാം ക്ലാസ് അവ പകുതിആയപ്പളാ ഹിന്ദി തുടങ്ങിയത് ഇന്റെ മോള് യു കെ ജി യിലാ പഠിക്കണേ മോക്ക് ഇപ്പ തന്നെ ഹിന്ദിയില ആ തൊട്ട് ആ തൊട്ട് ഏതുവരെയാണ് ഏ വരെ പഠിപ്പിച്ചു
അതല്ലേ ഇവടെ പ്പൊ ഇവൻക്ക് ഒന്നാം ക്ലാസ് മുതലാണ് ഹിന്ദി തുടങ്ങിയത് ഇപ്പൊ ഇവടെ ഇതുവരെ ഹിന്ദിണ്ടായ്നി കെ ജി യു കെ ജി ഉണ്ടായിരുന്നില്ല ഇപ്പോ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദിതുടങ്ങിയിട്ടുണ്ട്
ഓ
ഒരാൾക്ക് മറ്റാൾ മൂ ത് പിന്നെ പെൺകുട്ടിയാണ് ഓള് പിന്നെ ആറാം ക്ലാസ്സിലാണ് അതൊക്കെ സ്വന്തായിട്ട് എഴുതും പഠിക്കും ഓളെ കാര്യങ്ങളൊക്കെ ഓൾ ചെയ്യും കൊഴപ്പൊന്നു
ഞാൻ ഞാൻ ട്യൂഷനോക്കെ പഠിപ്പിച്ചൊണ്ടിരുന്നായിരുന്നു ഒരു ആ ഇതില് പഠിപ്പിച്ചോണ്ടിരുന്നു രണ്ടു വർഷം പഠിപ്പിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മോള ഞാൻ തന്നാണ് പഠിപ്പിക്കുന്നത് വേറെഒരിടുത്തും വി പിന്നെ വീട്ടിന്റെ അടുത്തുള്ള പിള്ളേരും വരുന്നുണ്ട് കൂടെ പഠിപ്പിക്കാൻ വേണ്ടി
ആ ആഹ് അപ്പൊ അങ്ങനെ ആ കൂട്ടത്തിലങ്ങനെ പഠിപ്പി ഞമ്മളെ പഠിപ്പിക്കലും കഴിയും മറ്റുള്ള കുട്ടിയളെ ഇത് പഠിപ്പിക്കലും കഴിയും ലെ ലേ വെറുതെ ഇരിക്കണ്ടല്ലോ എന്തെങ്കിലൊക്കെ ജോ ചെറിയൊരു ജോലി ആവൊലൊ
ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നെണ് ഇപ്പൊ രണ്ടാമത്ത ആ വിശേഷായ ശേഷം ഒമ്പതാം മാസം വരെ ജോലിക്ക് പോയി പിന്നെ അതിനുശേഷം ജോലി നിർത്തി
അതെ ലെ ആഹ് ഇപ്പൊ മോൻക്ക് എത്ര ആയി മോളാ മോനാ
രണ്ടും പെൺമക്കളാ
അതെ ലെ ആഹ് ശരി അതെ ആ അതെ അതെ ഇൻക്ക് ഒരാള്ണ്ട് മൂത്തത് പെൺകുട്ടിയന്നെ ഒരാള്ണ്ട് പിന്നെ രണ്ട് ചെക്കന്മാര താഴെ ചെറിയ ആൾ ഇപ്പൊ അംഗൻവാടിൽ പോകൽ തൊടങ്ങിട്ടോള്ളു
അവിടെ അങ്കൻവാടിന്ന് വല്ലതും കിട്ടുവോ
അംഗൻവാടിന്ന് എന്തപ്പോ മക്കക്കും കിട്ടും അവ്ടെ പഠിക്കാൻ പോണ മക്കക്കും കിട്ടും പിന്നെ ഗർഭിണിയൾക്ക് അല്ലാതെ ഈ കൗമാരപ്രായക്കാരുണ്ടാവൊല്ലോ പതിനെ
ഈ മോ മോൻ അവിടെന്ന് എന്തുവാ കിട്ടുന്നേ അംഗൻവാടീന്ന്
അംഗനവാടിന്ന് അവർക്ക് ഉച്ചഭക്ഷണായിട്ട് എന്താ ചോറ് സാമ്പാർ
ഉച്ചഭക്ഷണല്ല ഈ അമൃതം പൊടി അല്ലാതെ വേറെ വല്ലതും കിട്ടൊ അവ്ട്ന്ന്
അത് അമൃതം അവിടെ പഠിക്ക്ണ കുട്ടിയൾക്ക് പാല് മുട്ട ഇണ്ടാവും പിന്നൊരു പത്ത് മണി സ്നാക്സിന്റെ ടൈമില് ഓൽക്ക് എന്താ പലഹാരങ്ങളൊക്കെ ണ്ടാക്കി കൊട്ക്കും അവിട്ത്തെ സാധനങ്ങൾ വെച്ചിട്ടെന്നെ അമൃതം പൊടിയോ അല്ലെങ്കി കോറപ്പൊടി അങ്ങനെന്തെങ്കിലൊക്കെ വെച്ച്ട്ട് അവര്ക്ക് ടീച്ചറവർക്ക് പലഹാരം ണ്ടാക്കി കൊട്ക്കും ഹെൽപ്പറ്ണ്ടാവൊല്ലോ ആയ ണ്ടാവൊലോ നോക്ക്ണ ആ ടീച്ചർ ണ്ടാക്കി കൊട്ക്കും
ന്നെയാണ് അവിടെയുള്ള കട്ട്യാൾക്ക് പാലം മുട്ട ഇതൊക്കെ കൊട്ക്കും ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ രണ്ട് വയസ്സ് ആറു മാസം കഴിഞ്ഞ കുട്ടിക്ക് എന്താ കൊടുക്കുന്ന് അവിടെന്ന്
ആറു മാസം മുതൽ മൂന്ന് വയസ്സ് വരെ അമൃതം പൊടി കിട്ടും വേറൊന്നും കിട്ട് കിട്ടൂല ഇല്ല
അര വടക്കോട്ടൊക്കെയല്ലേ ഞാൻ പഠിച്ചതങ്ങ് വടക്കോട്ടാണ് അപ്പൊ അവിടെയൊക്കെ ഏം എന്തുവാ ആ മറ്റേ കടലില്ലേ കടലാ
ആ ഹ്ആഹ് മറ്റേ ചെറിയ മക്കക്കോ
കടല പിന്നൊര് വല്ല്യ പാക്കറ്റ് അവല് ഒരു കുപ്പീല് എണ്ണ കൊറേ സാധനങ്ങള് കിട്ടും.
ഇവിടെ അതൊന്നൂല്ല ഇവിടെ ഈ മൂന്ന് വയസ് വരെ ഇവിടെ മൂന്ന് വയസ് വരെ അമൃതം പൊടി കിട്ടും പിന്നൊ ന്നൂല
ഞങ്ങൾക്കു അമൃതം പൊടി എത്ര പാക്കറ്റ് കിട്ടും
അമൃതം പൊടി ആറായ്ര്ന്നു പ്ന്റെ മക്കൾകൊക്കെ കിട്ടീന്നത് ഇപ്പൊ എത്രന്ന്ള്ളത് എൻക്കറീല
പ്പ അങ്ങനെന്നാ
ആറു പെക്കെറ്റിട്ടും.
മ്
അത് കഴ്ച്ചാ നല്ലതാണ് ക്ഷെ കഴിച്ചു കിട്ടാനാണ് പണി ചെറ്യ മക്കൾക്കൊന്നും അയ്ന്റെ ടേസ്റ്റങ്ങണ്ട് അങ്ങട് എന്താ രുചി അങ്ങട് പിടിക്കൂല ഇവിടെന്റെ മൂത്താളും രണ്ടാമത്തോനും കഴിച്ചീണ് മൂന്നാമ താള് തീരെ കൈസ്ക്കൂല.
അ എന്റെ മോള് കഴിക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെട്ന്ന്ണ്ട്.
ആ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതല്ലെ എല്ലാ സാധനങ്ങളൂള്ളതല്ലേ പൊടി നല്ല പൊതന്നേയാണ് കഴിച്ചു കിട്ടണന്നൊള്ളൂ പിന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമ്മള്ങ്ങട് ഇരിക്കണം.
അ അത് ശരി തന്നെണ് ണ്ടാക്കുന്നെ അല്ല പാട് ഇത്ങ്ങക്ക് കൊടുക്കുന്നേ ആണ് പാട് ഇപ്പ ഞാൻ കൊടുത്തിട്ട് ഇതാ കൊണ്ട് ഒറക്കിച്ച് കെട്തിയൊള്ളു ഇനി എഴുന്നേക്കുന്നെ മുൻപ് എനിക്ക് അട്ത്ത പണികൾ ചെയ്ത്
ആ അതെ വൈകുന്നേരത്താണപ്പലക്കലൊക്കെ
വൈകുന്നേരത്താണ്
അലക്കലൊക്കെ വൈകുന്നേര്ത്താണോ ചെയ്ക്ക മോനെ ഒറക്കീട്ടാണോ
അലക്കല അലക്കല് രാവിലെ ചെയ്യ ഞാനേ എന്റെ ഭർത്താവിന്റെ വീ ട്ട്ലായിരുന്നു ഒരഞ്ചര വർഷക്കാലം വരെ ഇപ്പൊ എ ചെറിയ പ്രശ്നങ്ങളൊക്കെയായ്ട്ട് ഞാൻ എന്റെ വീട്ട്ലോട്ട് വന്നു വന്നപ്പോ എന്റെ തുണികൾ വെക്കാൻ വേണ്ടി അളമാരയില്ല. നോക്ക്യപ്പൊ എന്റെ അമ്മെയെ ആണെങ്കി എന്റെ അമ്മയുടെ സ്വഭാവൊന്ന് പറഞ്ഞാ ഈ സാരി ട്ക്കുമ്പോ ബ്ലൗസുണ്ടല്ലേ ല്ലെങ്കി സാരി ഉണ്ടല്ലോ ഏ റ്റുയടീന്നെട്ത്ത് എല്ലാം കൂടെ വലിച്ച് തായേകിടും, ഇത് കാണുമ്പൊനിക്ക് വരുന്ന കലിയാണ് അവസാനം ഞാൻ എല്ലാം കൂടെന്ന് അടിക്ക് ക്കി പെറുക്യല്ലാം ഒതുക്കി വെച്ച്യൊടത്.
ആഹ്
എനിക്കിങ്ങനെ വലങ്കൊലായ്ട്ട് കെട ക്ക്ണ കാണുമ്പം എനിക്കെന്തൊ എന്തൊര് ഒരു ബുദ്ധിമുട്ട് അപ്പ ഞാന് എല്ലാം കൂട് വലിച്ചൊട്ങ്ങി ഒതുക്കി പെർക്കി എല്ലാം വെച്ചൊട്ത്ത് അനേഷൻ കൊറച്ചും മാറാലേക്കണ്ടാര്ന്നു അതൊക്കെ തൂക്കാൻ വേണ്ടി ചൂലെട്ത്തിട്ട് ഇപ്പ നോക്കിയപ്പം രാവിലെ ഉള്ളിക്കറി വെച്ച് ഉള്ളിക്കറി വെച്ചപ്പൊ ചട്ടി ഇരുന്ന അപ്പൊ ഞാനെട്ത്ത് ചോറിട്ട് കഴിച്ചൊണ്ടാണ് ഞാൻ സംസാരിച്ചൊണ്ടിര്ക്ക്ണെ.
അതെ ആയ് ശരി.
അടക്കളേല് പാത്രം കഴുകാൻ കേറിയതാ, കേറിയപ്പം താ നല്ലൊരു ഉള്ളി കറി ക് യ അങ്ങനെ അതും കൂട്ടി ചോറ് കഴിച്ചിട്ട് ഇനി ചെയ്യാം
പൊതുവേ ഈ സമയത്ത് നല്ല വെശപ്പായിരിക്കൂല്ലേ ഈ ടൈമില് ഈ ചെറിയ മക്കളെ ടൈമില് നല്ല വെശപ്പായിരിക്കും എന്നറി
ആഹ്
എനക്കിവിടെ ചുമ്മാ ചുമ്മാ വിശപ്പാണ് കഴിക്കുന്നതൊക്കെ എവിടെ പോണതറിയത്തില്ല വെറുതെ വിശപ്പാ എന്തങ്കിലും ചുമ്മാ എടുത്ത് കഴിച്ചോണ്ടിരിക്കും വാവയ്ക്ക് പാൽ കൂടി കൊടുക്കണേല്ലേ
ആ അതാണ് മക്കക്ക് കൊടുക്ക്‌ണ ടൈമില് അമ്മക്ക് പൊതുവേ നല്ല വെശപ്പുണ്ടാവും അതാണ്
ഉ
പള്ളിയില് അടുത്താണോ പള്ളിയില് പെരുന്നാള് പറഞ്ഞേ
പള്ളി അടുത്താണ് തിരുനാള് വരുന്ന മൂന്നാം തീയതിയാണ് തോമാസ്ലിയുടെ തിരുനാൾ എന്ന് പറയും അപ്പൊ അതിന് മുന്നേ നമുക്ക് ഒരാഴ്ചയക്ക് നമുക്ക് പരിപാടി ഉണ്ടല്ലോ പള്ളിയില് കുർബാന അങ്ങനെയൊക്കെ ആയിട്ട് പോക അങ്ങനെ മോളെയയും കൊണ്ട് പോകുന്നുണ്ട് ഞാൻ പോകുന്നില്ല ഇല്ല മൂന്ന് മണിക്കൂർ ഇരിക്കണം ഈ കുഞ്ഞാളേയും കൊണ്ട് മൂന്ന് മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഫ്രീ ആയിട്ട് കൊച്ചിന് ആഹാരവും കൊടുത്ത് കിടത്താം എനിക്ക് വല്ല പണിയും ചെയ്യാം
ഉം ഇപ്പൊ യാത്രയൊക്കെ കുറവായിരിക്കൂല്ലേ ഇപ്പൊ അതോട്ട് ചെറിയ മകനായതുട്ട്
ആഹ് ഇല്ല യാത്ര കൊറവാണെന്ന് പറഞ്ഞാൽ ഞാൻ റ്റൂ വീലർ ഉണ്ട് അപ്പൊ ആ ബാവ ബാഗുണ്ട് ബാവനെ ബാഗിലിട്ട് വണ്ടിൽ ഞാൻ പോകും
അതല്ലേ ആ അപ്പൊ പിന്നെ വിഷയല്ല നമുക്ക് സ്വന്തായിട്ടന്നെ പോയി വരാനും പറ്റാണെങ്കി പിന്നെ നമുക്ക് യാത്ര ചെയ്യാതാലും വിഷയല്ലല്ലോ അപ്പൊ നമുക്ക് ഇഷ്ടം അവിടത്തേക്ക് പോ ഇരിക്കുവൊക്കെ ചെയ്യാ ചെറിയ മക്കളാണുമ്പോ ചെലവർ എങ്ങടും പോവൂല്ല പോകാൻ പറ്റൂല്ല പലർക്കും പല സാഹചര്യം
ആദ്യൊക്കെ ആണെങ്കി കുഞ്ഞിനെയും കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് വാര് കൂട്ടിനു വേണം കാരണം പുറകെ വാവേനേം പിടിച്ചിരിക്കണെങ്കിലേ ഇപ്പൊ അത് ബാഗ് ഉള്ളോണ്ട് കൊഴപ്പില്ല ബാഗിൽ ഇട്ടാൽ മതി ആള് സുഖായിട്ട് കെടന്ന് നെ നെഞ്ചും ചേർന്ന് കെടന്നുറങ്ങിക്കോളും
ഓൽക്ക് നല്ലൊരു എന്താണ് എന്താ സുരക്ഷയിട്ട് തോന്നും ചെയ്യും അപ്പ അങ്ങനെ ചിലവർ ഉറങ്ങുവ ചെയ്യല്ല അങ്ങനെയും
ചേർന്ന് കെടക്കുമ്പോ അവർക്കും ഒരു ഫീലിങ് കിട്ടും
ആഹ് അപ്പൊ അവരങ്ങനെ ചെലപ്പോ ഒറങ്ങിപ്പോകും അപ്പൊ നമ്മുക്കും ബുദ്ധിമുട്ടില്ല വീഴോ ക്കുമോ എന്നുള്ള പേടി ഉണ്ടാവി
ഇല്ല ഇല്ല ഇല്ല ഞാൻ പള്ളിയിൽ പോകുമ്പോ ഞാൻ വണ്ടിൽ തന്നെയാ പോകുന്നേ ഞാൻ പോകും ഞാൻ പോ ഞാനും വാവേം വരുമ്പോ മൂത്തയാളയും കൂടി എടുത്ത് ഞങ്ങള് നാലു പേര് ഞാന് എന്റെ രണ്ട് മക്കള് പിന്നെ മമ്മി പിന്നെ പോയി പപ്പേനെ എടുത്തോണ്ട് വരും
ആഹ് അതെ ഇന്നത്തെ കാലത്തൊക്കെ ഡ്രൈവിംഗ് അറി നല്ലൊരു കാര്യം തന്നെണ്
ആ ഇയാൾക്ക് സഹോദരങ്ങൾ ആരെങ്കിലുംണ്ടോ
സഹോദരന് ഒരാളുണ്ട് മൂത്താള് സഹോദരനുണ്ട് പിന്നെ ഒരു സഹോദരി ഉണ്ട് ഏട്ട ത്തിണ്ട് ഒരാങ്ങളയുണ്ട്
ഞാൻ ഒറ്റ മോളാ ഒറ്റമോള് പത്ത് വർഷം ആ പത്ത് വർഷത്തിന് ശേഷം കിട്ടിയതാ
അതെല്ലേ ആഓ അയ്ശെരി ഞങ്ങള് മൂന്നാളുണ്ട് ഞാനാ ചെറുത് ഇളയത് ഞാനാ ഉം പിന്നെ ഇനിയിപ്പന്താ വൈകുന്നേരത്തക്കുള്ള ഫുഡൊക്കെ റെഡിയാ ആയിക്കാ
വൈകുന്നേരം ഞങ്ങൾ രാവിലെ ഉണ്ടാക്കുന്ന തന്നെയാണ് രാവിലെ ഉണ്ടാക്കുന്നത് പിന്നെ ഇല്ല അത് വേറെ വേറെ വേറെ ഒന്നും ഉണ്ടാക്കത്തില്ല അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല ക്കത്തില്ല ങ്ങള്
ഇവിടെയില്ല ഇവിടെ ക്ക് എന്താണ് നമ്മൾ കഴിക്കന്നെ ഇന് എന്താ പറ്റാത്തത്ണ്ട് ബെന്നൊക്കെ ചെറിയ ഷുഗ റൊക്കെ ഇണ്ടാവുംട്ടോ അപ്പോ പിന്ന ഓട്സ് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും അല്ലാതെ വേറെ പ്രത്യേകിച്ചൊര് തൊന്നുംല്ല.
ഞ ഞങ്ങള് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല എന്താണോ അത് ആഹാരം അത് തന്നെ.
അതന്നെ നമക്ക് ജോലിക്കും തന്നെ അത് ഉച്ചക്കത്തെ കയ്ഞ്ഞ് പിന്നെ നമ്മുക്കൊന്ന് ഒയ്ഞ്ഞ്ര്ക്കാം ഫ്രീ ആയി കിട്ടിര്ക്ക അല്ലെങ്കി ഇതന്നെയല്ലേ?. ഇങ്ങനെ പണികളെന്നെല്ലേ ഉച്ചക്കത്ത് രാവിൽത്തെ സ്കൂൾ ത്തെ തെര്കയ്ഞ്ഞാ